ഹലോ
ഹലോ ആഹ് ആഹ് കേൾക്കുന്നുണ്ട്
ഓക്കേ എന്താ പ പരിപാടി രാവിലത്തെ പണിയൊക്കെ കഴിഞ്ഞോ
ചായടിയൊക്കെ കയ്ഞ്ഞു
ആണല്ലെ എന്തായിരുന്നു സ്പെഷ്യല്
ഇന്ന് പത്തിരിയും ബീഫും ആയിരുന്നു. ബീഫ് വരട്ടിയത്
ആ ആ ബീഫ് പത്തിരിക്ക് ബീഫും ചിക്കനൊക്കെ നല്ല ടേസ്റ്റ് ആണല്ലോ
ഏഹ്
പത്തിരിക്കാവുമ്പോളേ ബീഫും ചിക്കനൊക്കെ നല്ല ടേസ്റ്റ് ആണല്ലോ
ആഹ് നല്ല ടേസ്റ്റ് ആണ്. അപ്പം എല്ലാർക്കും അതൊരു ഇതാണ് ഇന്നാലും മക്കക്കൊന്നും പറ്റൂല മറ്റോ മക്കക്ക് തേങ്ങാപ്പാല് കോയിക്കറിയേ എന്ത് കറിണ്ടെങ്കിലും തേങ്ങാപ്പാലേ പറ്റൊളളൂ
അതെന്താ
അത് അങ്ങനെയാണ് ചെറിയ മക്കള് പിന്നെ ചെറിയ മക്കള് അർഞ്ഞാ രണ്ടാം ക്ലാസ്സിലും ഇതിലെക്കേണ് അപ്പൊ
പിന്നെ എരുവാണല്ലോ
ഞമുക്ക് ആഹ് ഏഹ് സൗണ്ട് ഇങ്ങട് കേക്ക്ണില്ല
ആണോ റേഞ്ചിന്റെ ഇഷ്യൂ ആയിരിക്കണം
നല്ല സൗ
ഉച്ചത്തെ ഫുഡിന്റെ പരിപാടിയൊക്കെ കഴിഞ്ഞോ
ഇല്ലേ ഉച്ചകത്തെ തൊടങ്ണൊള്ളൂ അപ്പം ബീഫ് വരട്ടിയത്ണ്ട് കൂട്ടാൻ പിന്നെ കറിയൊക്കെ എന്തെങ്കിലും ഉം
തട്ടിക്കൂട്ട് ചെയ്യണോല്ലേ ഉം വീട്ടിലാരൊക്കെണ്ട് അപ്പൊ
ഏഹ്
വീട്ടിലാരൊക്കെ ഇണ്ട്
വീട്ടില് ഞങ്ങളവിടെ കൂട്ടുകുടുമ്പാണ് അപ്പോ എല്ലാരുണ്ട് പിന്നന്നും മക്കക്ക് സ്കൂളൂല്ല അവർക്ക് സ്കൂളില്ലാഞ്ഞാ പിന്നെ അവർക്ക് മയിം ഇതൊക്കാവുമ്പൊ പൊറത്തൊരും പുറത്തും പോ പിന്നെ ഫോണ്ങ്ങനെ കിട്ട്യോണ്ടിരിക്കേണ്ടിയേരും സ്കൂള് തുറന്നപ്പോ അത് സമാധാനാ ര്ന്നു
ഇപ്പ എല്ലാർക്കും ഫോണാണല്ലോ
ആഹ് ഫോണ് ആണല്ലൊ മെയിൻ
പണ്ടത്തെ കാലാണെങ്ക ഫോണ് വേണ്ട മുറ്റത്ത് കളിക്കാൻ എറങ്ങിക്കോളും
ആ ഫോണ് ഫോണ് പറഞ്ഞ് നമ്മളെ ഒപ്പങ്ങനെ നടക്കും
മഴയണ്ടാ ആഹ് ഇല്ല ഇവിടെ വെയിലാ ഞാന് ഉം നാട്ടിലല്ല കേരളത്തിലല്ല ഇള്ളത്
ആഹ് അയ്ശരി ആഹ്
ഇവിടെ മഴ ഇല്ല്യ
അവിടെ വെയിലായിരിക്കൂല്ലേ ഇവടെപ്പന്നും ഇന്നലൊക്കെ നല്ല മഴെ
ആഹ് വീട്ടീ വിളിക്കുമ്പോ പറയ്ണ്ട് നല്ല മഴയാണ് ഇവിടെ നല്ല വെയിലാ ഇന്നലെആണെങ്കി കറണ്ടും ഉണ്ടായിരുന്നില്ല ഇവിടെ ട്രാൻസ്ഫോമർ മാറ്റ്ണ പരിപാടി നട ക്ക്ണ്ടായിര്ന്നു രാവിലെ പോയിട്ട് രാത്രി പത്തുമണിയായി വരുമ്പോ
ആ കറണ്ടില്ലാഞ്ഞാ വെല്ല ബുദ്ധിമു
ആഹ് വെയർത്തിട്ട് ആഹ് പിന്നെ ഇവിടെ ഒക്കെ ഫിൽട്ടർ ചെയ്ത വെള്ളാണേ അപ്പൊ വെള്ളോം തീർന്ന്
അയ്ശരിയാ ആ
നമുക്ക് അറിയിണ്ടായില്ല, പ്രതീക്ഷിക്കാ ആഹ പ്രതീക്ഷിക്കാണ്ടായപ്പോളേ ഇവിടത്തെ വെള്ളം ഫുഡ് ഉണ്ടാക്കാ ഉപോഗിക്കാൻ പറ്റില്ല അപ്പ ഫിൽറ്റർ ചെയ്ത വെള്ളം തന്നെ ഉപയോഗിക്കണേ
ആഹ എന്തേങ്കലും വർക്ക് ചെയ്യ്ണ്ടോ ജോലി ഉണ്ടോ
ഞാൻ വർക്കെയ്യേണില്ല എന്റെ ഹസ്ബൻഡ് വർക്ക് ചെയ്യ്നുണ്ടിവിടെ
ആ
അപ്പോ അങ്ങനെ രാത്രിയാകുമ്പത്തിനും വെള്ളോക്കെ തീർന്ന് പിന്നെ ഇവിടെ ഏ വാങ്ങിക്കാൻ കി
ആ
ചൂടുന്ന് അങ്ങനെ ആക്കി നമ്മളെ നാട്ടിലെ പോലെ മെസ്സേജ് വരുംന്ന് നമുക്ക് നോക്കാനും പറ്റൂലാ
ആ അതെ പിന്നെ ഇവിടെന്നും നല്ലോരു കാര്യമില്ല അപ്പൊത്തിനു വേഗം മോട്ടർ ഇട്ട് വെച്ചു
ഉം മോട്ടറ് ഞാൻ രാവിലെ എണീക്കുമ്പോ തന്നെ ഇടും അതുകൊണ്ട് പിന്നെ അത് അതെ ആ പ്രശ്നം ഉണ്ടായില്ല പക്ഷേ കുടിക്കണ വെള്ളവും ഫുഡ് ഇണ്ടാക്ക്ണ വെള്ളത്തിനായിരുന്നു പ്രശ്നം വന്നത്
ആ
അത്പ്പൊ ചെറുതാണല്ലൊ ഫിൽട്ടർ അപ്പൊ അത് നമ്മൾ ഉപയോഗി ക്കുംമ്പത്തിനും ചോറ് വെക്കാൻ തന്നെ വെള്ളം എടുക്കുമ്പോത്തിനും തീരൂല്ലോ
ആ അതെ
പിന്നെന്താ ഇന്ന്പ്പോ ഇനി എന്തേം പൊറത്ത് എന്തേം പോവ്‌ണ്ടൊ കുട്ടികള് ആയിട്ട്.
പിന്നെ വ്‌ടെ പൊർത്ത്ക്ക് എറങ്ങാൻ കഴിയൂല മയ മുറ്റം ഉം നമുക്ക് ഓരോ പണികളൊക്കെണ്ട്. നമ്മളെ പണികളൊക്കവടെന്ന് ക്കും.
ആ പിന്നെല്ല മഴയാണല്ലോ മ്.
ആ അതെ
മഴ വന്ന് മഴ വന്നാലും പ്രശ്നാണ് മഴ ഇല്ലെങ്കിലും പ്രശ്നാണ്
അതെ ആ ആ ന്നെ മഴ വന്നാ മഴത്തിന്റെ മഴേന്റെതുണ്ടാവും വെയിലായാ വെയിലിന്റെതും
രണ്ടും ദോഷം തന്നെയാണ്
പിന്നെ അസുഖങ്ങളും ഇതൊക്കെ വേറെണ്ടാവും ആ വെള്ളം കേറും അവ്ടെ പൊയാണ്ട്. പൊയന്റെ വക്കില ഞങ്ങള് വീട്
ഓ അപ്പൊ പിന്നെ വേഗം കേയറിക്കോളും.
ആ അതെ
ഒന്നില്ലെങ്കിൽ ഒന്നു ബുദ്ധിമുട്ടുണ്ടാവും
അതെ. ഇപ്പൊ മി മ് പ്പ മീൻ പുടിക്കാന് പോയേല് വള്ളരെ
ആ പിന്നെ കുട്ടികളെ നോക്കണല്ലോ പൊറത്ത്ക്കെറങ്ങലും.
ആ അതെ ഇസ്കൂളില്ലേഞ്ഞാ നമ്മുക്ക് ആഹ് അതെ. ഇസ്കൂളില്ലേഞ്ഞാല് നമ്മക്ക് അവരെ ഇങ്ങനെ പിന്നാലെ നടക്കണം. അല്ലെങ്കി ഫോണ് ഒ ന്ന് കരച്ചില്. പിന്നെ അങ്ങനെയൊക്കെയാണ്. മൂന്നാളുണ്ട്. ഒരാൾക്ക് കൊടുത്താ അവരു പറയും മറ്റോക്ക് കൊടു ത്തില്ലേ പറയും. അപ്പൊ എനിക്കൊരു അഞ്ചു മിനിറ്റ് വേണം പറയും. അങ്ങനെ അങ്ങട്ടും ഇങ്ങട്ടും പറയണേ.
ക്കാൻ നിക്കണ്ടി വരും നമ്മടെ പണിക്കിടയില്.
അതെ. പിന്നെ നമ്മക്ക് ഇപ്പൊ ഇന്ന് രാവിലെ ഒരു പിന്നെ പത്തിരി ഒക്കായ നമ്മക്ക് തീരെ ഇതില്ലല്ലോ പിന്നെ നമ്മക്ക് ഒഴിവില്ലല്ലോ. ഇപ്പൊ ഞാന് ഒന്ന് കുത്തി ഇരിക്കട്ടെ. ആഹ് കുത്തിരിക്കട്ടെ വിചാരിച്ചു ഇപ്പ ഇവിടെ കുത്തിയിരിക്ക.
പ്രസ് പത്തിരിയാ ഉണ്ടാക്കണത്. അതോ
ആഹ് അല്ല പരത്താ പ്രസ്സുമ്മേലാ പരത്തണൊള്ളൂ. അതൊക്കെ പണ്ടായിരുന്നു അതൊക്കെ. ഇപ്പൊ അങ്ങനെയൊക്കെ കഴിക്കും.
ആഹ് എന്തെയ്യാന കാലം മാറിലേ
ക്കങ്ങനായിര്ന്നു അയ്നൊയ്വും തൊക്കെട്ടായത് പ്പ ങ്ങനല്ല പ്പ മ്മക്ക് ഓരോ സാഹചര്യം കൂടുമ്പോത്ത് നും നമ്മക്ക് ച്ച് പണി
സമയല്ല്യ പ്പൊ ഒന്നും സൗകര്യം കൂടി പക്ഷെ സമയല്ല പണ്ട് കാലത്ത് സൗകര്യങ്ങൾ ണ്ടായിര്ന്നില്ല പക്ഷെ സമയം ണ്ടായിര്ന്നു അവർക്ക്
അതെ ഒന്നട്ചേരണ്ട തൊട്ക്കണ്ട പിന്നെ ഒന്നും വാ അങ്ങൻത്തെ പണികളൊന്നുംല്ല
എല്ലാ പ്പൊ എല്ലാത്തിനും മെഷീനും കാര്യങ്ങളൊക്കെണ്ടല്ലോ
മിഷീനും കാര്യങ്ങളുണ്ട് അന്ന് വെള്ളം കൊണ്ടര് ന്റീര്ന്നു
ആഹ് ന്നാലും അവർക്ക് സമയണ്ട്
അവർക്ക് സമയണ്ട് അന്നത്തെ കാലത്ത് അവരറിം അന്ന് ഞങ്ങള് രാവിലെ തന്നെ പത്തണ്യാവുമ്പോ കുളൈക്കും അങ്ങനെ ക്കേര്ന്നു ഇപ്പൊ അയ്നൊന്നും നേരല്ല പ്പൊ രണ്ട് മണി മൂന്ന് മണ്യാവും.
ഹും എങ്ങനെ പോയാലും നമുക്ക് സമയം ഉണ്ടാവൂ ല
പൊർത്ത്ക്ക് ആ മ്മള് അഅ അകത്ത്ക്കറിംമ്പോതിന് ആഹ് പിന്നെ അങ്ങനെക്കേണ്
ഇത്പ്പോ ഞാ വീട്ടീക്ക് വിളിക്കുമ്പോ അവര്പറയും അവന്റെ അവടെ പ്രായള്ള ഉമ്മണ്ടേ. അപ്പൊ പറയും നിനക്ക് എപ്പഴും പണിയാ വേഗം തീർക്കാള്ളോള്ളൂ രാവിലെ വ് കെട്ട്യോൻ പോയി കഴിഞ്ഞാൽ പണി തീരണ്ടതാ നിനക്ക് എപ്പ വിളിച്ചാലും പണിയാണ് അത മുക്ക് ഓരോ പണ്യായിട്ട് വരും ആഹ്
ആ ഭക്ഷണത്തിന് വരുഏക്കും
ആ ഉ ആഹ് വരും അപ്പൊ ഞാൻ രാവിലെ തന്നെ ണ്ടാ ക്കൂല വര്നെകാട്ടിം കൊർച്ച് മുന്നേ ണ്ടാക്കുവൊള്ളേ.
ആ എണീക്കാൻ ഞമ്മള് ഒറ്റക്കായ എണീക്കാനൊക്കെ നേരം വൈകും
ആഹ് രാവിൽത്തെ പണി കൈഞയ്ഞ പിന്നെ ഞാൻ ആള് വെര്ണേകാട്ടിം കൊർച്ച് മുന്നെയാണ് ചോറും കറിയൊക്കെ ഒര്മിച്ചങ്ങട്ട് വെക്കോളു.
ആഹ് പിന്നെ കടിപിടി കൂട്ടണ്ടി വെരും ല്ലേ എങ്ങനെയായാലും ഞമ്മക്ക് സമയം കണ് ക്കാവും ഇനിപ്പൊ നേരത്തെ ആക്കിയാലും നേരം വൈകിയാലൊക്കെ ഞാൻ പറയാ ഞമ്മക്ക് വേഗംന്ന് ഞമ്മക്ക് വേഗം പണി കയിച്ച് ഞമ്മക്കൊന്ന് കൊർച്ചേരം ഒന്ന് റസ്റ്റെ‌ട്ക്കാ അപ്പോത്തിന് ആരെങ്കിലും ആയിറ്റ് ആ
ആഹ് നമ്മ ഒറ്റക്കാണെങ്കി കൊഴപ്പയില്ല അത് ഇപ്പ ഇണ്ടാക്കി യില്ലെങ്കിലും കൊഴപ്പില്ലാന്ന് വിചാരിക്കാ
ആഹ്
ഇത് കൊറേ ആൾക്കാരൊക്കാവുമ്പോ നമ്മക്ക് പണി കൂടുതലാ എങ്ങനെ നോക്ക്യാലും എവ്ട്ന്നെ ന്തെങ്കിലൊരു പണി വരും.
ആഹ്
അപ്പൊ കെട്ട്യോൻ വന്ന്ട്ടോയ്ക്കും നീ നിനക്ക്പ്പന്താ ഇത്ര വല്ല്യ പണിവടെ എന്ന് ചോയിക്കും വെറുതിട്ര്ന്നാ പോരേ ഈ അലക്കലും ഒക്കായി വര്മ്പോ തന്നെ പ്പൊ വാഷി മിഷീൻ ണ്ട് അതോട്ടോമറ്റിക്കായിട്ട് എല്ലാം ചെയ്തേരും പക്ഷെ അത് ടൈം ട്ക്കും അപ്പൊ
ആഹ് അയ്നമ്മൾങ്ങനെ സമയൊക്കെ കാത്തിരിക്കണം
അതാണ്
അയ്നും മാണം അരമണിക്കൂർ ഒരു മണിക്കൂർ തിര്മ്പാൻ അൽക്കാനും മാണം പിന്നെ മ്മൾ അനങ്ങണ്ട വല്ലാതെ
അതാണൊള്ളൂ പക്ഷെ നമ്മുടെ കൈങ്ങനെ അനങ്ങിക്കൊണ്ടേ ഇരിക്കും
ആഹ് സമയൊക്കെ കൺക്കാണ്
ആഹ് ഞാനും അത്ന്നെ പറയണ് നമുക്കൊന്നും ൈമില്ല പണ്ടത്തെ ആൾക്കാർക്ക ഇഷ്ടംമാരു സമയം
ആഹ പണ്ടത്തെ ആൾക്കാർക്ക് എല്ലത്തിന് സമയം എന്തായിന്ന് എല്ലാ സൗകര്യ പിന്നെ സൗകര്യ കുറവാരങ്കിലും അവർക്ക് മനസ്സക്ക് ഇതാണ് നമ്മുക്ക് അങ്ങനെല്ല നമ്മക്ക് പണി പണി പണികൾ പണികളന്നല്ല ചിന്തയല്ലോ
അവർക്ക ആവതുണ്ട് നമുക്ക് ഒരു ആവതല്ല
ആഹ അന്നത്തെ കാലത്ത് കുട്ടി മക്കളായാലും ഓരോന്നായിട്ട അങ്ങനെ ഇ കളികൾ നക്കണ്ട ഇപ്പൊ അതൊന്നുമ ഇപ്പോൊ ഫോണ്
നമ്മൾ കണ്ട് കളിച്ചെന്ന കളികൾ ഇപ്പത്തെ കുട്ടികൾക്ക് അറിയിൂല
ഉണ്ടന്ന തന്നെ അറിയില്ല അതാണ്
ഇപ്പൊ ഞാൻ താമസിക്കേണ്ടത് അവിടെ ഒരു എഴുപത് വയസായ ഒരാളുണ്ട്
ആ ആള് പണിെടുക്കണ കാണണം എത്ര ഉഷാറായിട്ടാന്ന് എഴുപതാന്ന് തോന്നേ ഇല്ല
ആഹ അതെ
എന്ന വച്ചാ അവര് വെറുത ഇരിക്കണില്ല അവരിപ്പോൊ ഒരു പറമ്പ് വാങ്ങി പറമ്പിന് മതില് കെട്ടി പക്ഷെ അയിന്റെ ഉള്ളില് ചെയ്യാത്ത പണികളൊന്നുംല്ലയാള്
ആഹ പിന്നെ അങ്ങനെയൊക്കെ അ ശരി ആഹ
കോണിപ്പടി വേരെ കയറി ഇറങ്ങുംത്
ആഹ് അ ആഹ്
എഴുപത്
ഇപ്പത്തെ ക അതന്നെ അന്ന അന്നത്തെ ഭക്ഷണയിരിക്കും
ആണ് അവരങ്ങനെ ആ അവര് നെല് കൃഷ അ അവ ന നാട്ടിൽ പോയിട്ട് നെല്ലൊക്കെ കൊണ്ടുവന്ന് അതൊക്കെ പുഴുങ്ങണ് അതൊക്കെ കാണാൻ തന്നെ ഇവിടെ രസുണ്ട്
അ എന്റെ ഇവിടുത്തെ ഉമ്മ പറയും ആ അമ്മ പറയും ഇവിടെ പാപ്പ അങ്ങനെയ ആയിരുന്നു എഏ
കോള് വുന്നിണ്ട് ഇപ്പൊളിക്കാട്ടാ
ആ ആ
ശരി